കേൾക്കുന്നുണ്ടൊ
ഓഹ് ണ്ടല്ലോ ഞാന് ആഹ് ഞാൻ നിങ്ങള് വിളിച്ച ടൈമില് പിന്നെ ഗ്യ സ്റ്റ്വ്വ്ല് കുക്കർ വെച്ചിട്ടുണ്ടായിരുന്നു കുക്കർ വിസിലടി ചിക്കണായേണ്ടേ ഇതാ ഉണ്ട ഞാന് വെയിറ്റെയ്യാൻ പർഞ്ഞത്
ഓഹ് പിന്നെ എന്തോന്ന രാവിലെ എന്തോണ്ടാക്കിയേ?
ഏഹ് രാവിലെതാ ചപ്പാത്തിയും കറിയും ആയിക്കൊണ്ടിരിക്ണോ നല്ല തിരക്കിലാണ് കറി ഉള്ളിക്കറിയാണ് മുട്ട റോസ്റ്റ് ആഹ്
മുട്ട റോസ്‌റ്റല്ലേ
ആഹ് ആഹ് അപ്പൊ കുട്ടിള് സ്കൂള് പോവാനായിത്തൊടങ്ങിയിലെ അപ്പൊ അവർക്കൊക്കെ റെഡിയാകാണ്
ഉം
ഇപ്പ ഇന്റെടയില് കൊറച്ച് ടൈം രണ്ട് പേര് ഒരു മോനും ഒരു മോളും
ചെറിയ കുട്ടികളാ
അല്ല മോന ആറാം ക്ലാസ്സില് മോള് അഞ്ചാം ക്ലാസ്സില് ആ ആഹ ചെറിയോട്ടി ആഹ് ചെറിയ കുട്ടികൾന്നെ നല്ല ചെറിയ കുട്ടികളല്ലാന്ന ഞാൻ പറഞ്ഞത് ആ ആഹ ആഹ ആഹ് ആഹ ഉം എന്താ അവിടെ വിശേഷം
മഴയൊന്നു ഇല്ല ഇന്ന് നമുക്ക ഇനി നമുക്ക്നി അടുത്ത മാസം അനിയന്റെ കല്യാണ ആണ് ഉം അതിന്റെ തിരകാണപ്പ ഉം ഡ്ര എടുക്കാനും ഉം ആ ഡ്രസ്സ് ഒന്നും എടുത്തില്ല അനിയന്ന് പറഞ്ഞാ മാമന്റെ മോനാണ് നമ്മുടെ ഫാമിലിയിലെ ഏറ്റവും എളേ മോനാണ് ആ അതിന്റെ ഒരു സന്തോഷം എല്ലാർക്കും
ആഹ്ഹ നന്നായി നടക്കട്ടെ
ആഹ് അതെല്ലാരും കുടുംബക്കാരെ എല്ലാം കാണുന്നല്ലേ
ഉം ഉം സന്തോഷം ന്നെ ആഹ് കൊറ ഓർ എൻഗേജ്മെന്റ് കഴി
ആഹ കൊറെ ആ ഒരു വർഷം കഴിഞ്ഞ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട്
ആഹ് ആഹ്
പെൺകുട്ടി പഠിച്ചോണ്ടിരുന്നായിരുന്നു പഠിച്ചു കഴിഞ്ഞിപ്പം അപ്പൊ പിന്നെ കല്യാണമായി കല്യാണം നടക്ക വച്ച് കൂടെ പഠിച്ചാ കൊച്ചാ രണ്ടു പേരും ഒന്നിച്ച് പഠിച്ചതാ ഉം
ആ ആ
പിന്നെ അവര് കൂടെ പഠിക്കുന്ന ഇപ്പൊ ആരും ആ
ആഹ് അതൊന്നും ഇപ്പൊ ഒരു വിഷയല്ല പണ്ടത്തെ കാലത്തെ പോലെല്ലല്ലോ ഇപ്പൊ അവര് ജോലി അവരെന്നെ പഠിക്കണ അവരെന്നെ ജോലി ചെയ്യുന്നു അവരെന്നെ അവർക്ക് പറ്റിയവരെ കണ്ടെത്തുന്നു അതാ
പേരന്റ്സിന് വിഷമ ഇല്ല
ഇല്ല ഇല്ല അതാവുമ്പോ പേരൻസിനും ബുദ്ധിമുട്ടില്ല അവർ പെണ്ണ് നോക്കി നടക്കേണ്ട ആവശ്യ ഇല്ലല്ലോ ആ
നമ്മുടെ നാട്ടില ആൺകുട്ടികൾക്കാണ് പെണ്ണ് കിട്ടാൻ വലിയ പാട് ഉം ഇങ്ങൾക്കും അങ്ങനെ അങ്ങനാണോ
ഉം ഞങ്ങളെ നാട്ടിലും ഇങ്ങനെ തന്നെ ഒക്കെ പഠിക്കും പഠിക്കുന്ന പെൺകുട്ടികളാണ് എല്ലാരും
എല്ലാം പഠിക്കുന്ന പെൺകുട്ടികള് അത് പെൺകുട്ടികള് പറയും ഞങ്ങൾക്ക് പഠിച്ച് ജോലി കിട്ടിട്ട് മതിയെന്ന പറഞ്ഞ കല്യാണം ഞങ്ങളൊന്ന് സെറ്റിൽ ആവട്ടെന്ന് പണ്ട് അച്ഛനും അമ്മ പറയുമ്പഴേ മാതാപിതാക്കൾ പറയുമ്പോ അത് സമ്മതിക്കുമല്ലേ
അതെന്നെ മതി അതെന്നെ വേണംന്ന് പറഞ്ഞാ
അതല്ലേ നല്ലത് അത് ഇ കൊച്ച്ങ്ങള് സ്വന്തം കാല നിന്നിട്ട് കല്യാണം നടത്തുന്നതല്ലേ നല്ലത്
അതെ അതാ നല്ലത് അവർക്ക് വിദ്യാഭ്യാസമായി ജോലി ചെയ്യാനുള്ള ഒരു കരുത്തു ആയി ജീവിക്കാൻ ഉ
ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് സെറ്റിൽ ആവട്ടെന്ന്
അ ഹ ഹ ഹാ..
ആ അതാണ് ഞങ്ങള് ഫിനാൻഷ്യലി ഒന്നും കൂടെ ഒന്ന് സെ റ്റായിട്ട് നോക്കാന്ന് പറഞ് എന്റെ ചെ ചേച്ചിടെ മോളൊക്കെ ഉം ഇരുപത്തഞ്ച് വയസ്സായി ഹ് ഇരുപതഞ്ച് കഴിഞ്ഞ് അപ്പം ജോലി ആയില്ല ബി എഡ് കഴിഞ്ഞ് ജോലി നോക്ക്ന്ന് അപ്പൊ അവൾക്ക് പൈസ കൊടുത്തെങ്ങും പൈസ് അഹ് ജോലി വേടിക്കെണ്ടാന്നെ ഇപ്പൊ നാല്പ്പത് ലക്ഷം അമ്പത് ലക്ഷം രൂപയല്ലേ ഒരു സ്കൂളി കേർണൊങ്കി മാനേജ്മെന്റ് ആഹ് അത്രേം പൈസ കൊടുത്ത് വേണ്ട ഗവൺമെന്റ് കിട്ടുവാന്നെ മതി അല്ലെങ്കിൽ പ്രൈവറ്റ് സ്കൂളി പഠിപ്പിച്ചോളാം പഷെ പ്രൈവറ്റ് സ്കൂളിലാന്നെ അത്രയും സാലറി കിട്ടത്തില്ല അത്രയും കഷ്ടപ്പാടും അല്ലേ സി ബി എസ് ഇ ജോലി ശരിക്ക്ണ്ടോ നമ്മളത്ര കഷ്ടപ്പെടുന്നെന്റ അത്രെ പൈസയും കിട്ടത്തില്ല പിന്നെ പി എസ് സ ഒക്കെ ഏഴുതുന്ന് ആഹ് പി എസ് സി ഒക്കെ എഴ്‌തുന്ന ലിസ്റ്റിലൊക്കെ ഉണ്ട് പക്ഷെ മെയിൻ ലിസ്റ്റിൽ ഒന്ന് ആയി എന്നാലും അങ്ങ് ഒരു നൂറിനകത്തൊക്കെ കിട്ടിയാലല്ലേ കിട്ടത്തൊള്ളൂ
ഉം ഉം
ആഹ ഇത് മുന്നൂർലൊക്കെ ഒണ്ട്
ഉം
പറയുന്നത് ഇനി ആയാലും കിട്ടും എനിക്ക് ജോലി കിട്ടീട്ട് മതി കല്യാണം എന്ന് ഇനിഇപ്പ അവൾടെ ഇഷ്ടത്തിന് അത് മതി എന്നാ പറയ്ന്നേ ഇപ്പൊ അമ്മള് നിർബന്ധിച്ച് ഒരാളെ ക കല്യാണം കഴിച്ചു വിടാൻ പറ്റത്തില്ലല്ലേ
ആഹ് അതെ അതെ
ആഹ് ഓരോരാ അവര്ക്ക് ഇഷ്ടം ഒണ്ടെങ്കി ഓക്കെ
ഉം ഉം
നമ്മള് ഇഷ്ടംപോലെ കേക്കുന്നില്ലേ ഓരോരുത്തര്ത് പത്രത്തിലൊക്കെ ഇങ്ങനെ
ഓഹ്
ആ കേൾക്കുമ്പോം തന്നെ പേട്യ അന്നേരം നമ്മള് വിചാരിക്കും അവൾക്ക്‌ ഇഷ്ടം ഒണ്ടെങ്കി നോക്കാം ആദ്യ ഒക്കെ ഇപ്പം പിന്നെ അതൊരു വിഷയല്ല എല്ലാരും ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ആ ഏജിലുള്ളോരൊക്കെ ണ്ട്
ഉം ഉം ഉം ഉം അതെ ഞങ്ങളെ നാട്ടിലും അങ്ങനെന്നെ ആണ് എല്ലാട്ത്തുക്കും അങ്ങെനെതെന്നെ
ആഹ് പെൺകുട്ട്യാള് ജോലി കിട്ടിയിട്ട് മതിയെന്ന് നീർത്ത് പറയാണ് നമ്മടെ ഒക്കെ സമയത്ത് നമ്മളെ ഒക്കെ നേരത്തെ കല്യാണം കഴിച്ചു
ഓഹ് പതിനഞ്ച് വയസിലൊക്കെ കല്യാണം കഴിച്ചു വിട്ട്
ആണല്ലേ എനിക്ക് ഇരുപത്തൊന്ന് വയസ്സിലാ എന്നാലും നമ്മളത് പറയന്നെ നേര ത്തെയാന്ന് പറയും
അതെ അന്നത്തെ കാലത്ത് കല്യാണം കഴിച് ട്ടില്ലെങ്കി ആൾക്കാര് പരഹസി ക്കും എന്താ ഈ മോളെ കല്യാണം കഴിച്ചു വിടാത്ത് നാണകേട് ആയിരുന്നു ആഹാ
അങ്ങനെ ഇപ്പൊ ഒരു കല്യാണത്തിന് ചെന്നാലും ഒര് വിശേഷ ദിവസങ്ങൾ എല്ലാരും കൂടുന്നെടത്ത് ചെന്നാലും മുമ്പേ ചോയ്ക്കും അത് നമ്മടെ നാട്ടില് ഇപ്പഴും അങ്ങനെ തന്നെ ഒന്ന് ചോദിക്കും ഓഹ് പഠിത്തം ആയി കഴിഞ്ഞില്ലേ ഇനി എന്താ കല്യാണം കയിക്കാത്തേന്ന് ചോദിക്കും അത് അത്‌ എല്ലാടും അങ്ങനെ തന്നെ
അതെ
ഇപ്പം പിന്നെ കൊറച്ച് ആളാൾക്കൊക്കെ വിവരൊക്കെ വെച്ച് അവര് കല്യാണം ഉള്ളത് ന്നൊക്കെ
ഉം അതെ ഉം
പിന്നെ വേറെ യാത്ര ആഹ് കല്യാണം സന്തോഷം ആ അത് തന്നെ നമുക്ക് ഓണോം കല്യാണോം എല്ലാം കൂടെ അടുപ്പിച്ചടുപ്പിച്ചാ ഓണം കഴിഞ്ഞ ഉടനെ ഉടനെയാ കല്യാണം
ആഹ് ആഹ് ആഹ ഓണപ്പോ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ഓഗസ്റ്റില്ലേ
യാ കല്ല്യാണം
ആ ആ അല്ല ഓണം ഏതു മാസത്തിലാ വരുന്നെ
ഓണം ഈ വർഷം സെപ് ആഗസ്റ്റ് ആഹ ആഗസ്റ്റ് അവസാനം ആണ് ആ ആഗസ്റ്റ് ഇരുപത്തഞ്ചോ ഇരുപത്തി ആറോ എങ്ങാണ്ട് ഇത് സെപ്റ്റംബർ രണ്ടിനാ കല്ല്യാണം
ആഹ് ആഹ്
അപ്പത്തേന് ഓണവും ഓണത്തിന്റെ കൂടെ കല്യാണവും ഒക്ക നടക്കും നമക്കല്ലേലും ഓണത്തിന് എന്തായാലും ഡ്രസ്സ് എടുക്കണം
ഓഹ് അ
ഓണത്തിന് എല്ലാരും ആഹ് ആ ആ എല്ലാരും അന്ന് എന്തായാലും എല്ലാർക്കും ഡ്രസ് എടുക്കും പിന്നെ നമുക്ക് നിങ്ങൊക്കെ നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ ആൾക്കാര് ഓണം
ഓ ഉണ്ടല്ലോ മ്മ് ഞങ്ങള് അടുത്ത് ചേച്ചിമാരൊക്കെണ്ട് അവരൊക്കെ ഓണം ആഘോഷിക്കും ഞങ്ങളങ്ങട് വിളിക്കും സദ്യ ഉണ്ണാൻ വിളി ക്കും ഉഹും ഞങ്ങൾ പോവും അവര് ഞങ്ങളെ പെരുന്നാളിന് ഇങ്ങട്ട് വരും.
ആഹ് നമ്മുക്കും അങ്ങനെ തന്നെ നമ്മുടെ നെയ്ബറും അടു ത്തൊക്കെ താത്തമാരുണ്ട് ആ അപ്പോഴ് അവര് പെരുന്നാളിന് നമ്മൾ അങ്ങോട്ടും പോകും നമ്മുടെ ഓണത്തിന് അവര് ഇങ്ങോട്ടും വരും
മ്മ് മ്മ്
വരാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പായസം ഒക്കെ
ആഹ് ആഹ് ഞങ്ങളും അങ്ങനെ തന്നെ
ഓ പിന്നെ പെരു ആഹ് പെരുന്നാൾ ആകുമ്പം പിന്നെ നമുക്ക് ഒന്നും വെക്കേണ്ട അവരെല്ലാരും എല്ലാ വീട്ടിൽ നിന്നും ബിരിയാണി കൊണ്ട് വരും.
ആഹ് ആഹ്
അപ്പൊ നമ്മള് പറയും താത്ത ബിരിയാണി കൊണ്ടുവന്നതിണ്ട് പിന്ന അത് കുഴപ്പില്ല ന്നാ ഞങ്ങളടെ പങ്ക് തരണ്ടേ എന്ന് ചോയിക്കും. അങ്ങനാണ്
ഉം ആഹ് അതെ അതെ സന്തോഷത്തിലും സ്നേഹത്തിൽ നമ്മള് ജീവിക്കണം അതല്ലേ വേണ്ടത് ഉം ആഹ് ഉം
പിന്നെ യാത്രയൊക്കെ പോവാറുണ്ടോ
യാത്ര ഹസ്ബെന്റ് ഇവിടെ നാട്ടിലില്ല ഗൾഫിലാണ്. എന്നേലും വരുമ്പൊക്കെ പുറത്തു പോവാറുണ്ട് ആഹ് ആഹ് ആഹ്
ആ ആ ഫാമിലി ആയിട്ട് പോവ്വല്ലോ വർഷം ഒരു വർഷത്തി വർഷം തോറും വര്വോ
ഇല്ല ഇല്ല ഒന്നര വർഷം രണ്ട് വർഷെല്ലാം ആകുമ്പോഴേ വരുള്ളൂ ഉം ഓ അതെ ഞങ്ങളിപ്പോ വേറെ വീട് വെച്ചിട്ട് ഇപ്പോ അഞ്ച് മാസായിട്ടേ ഉള്ളൂ വീടിന്
ആണോ അന്നരം മ്മ് പെരവ പാലുകാച്ചലിനൊന്നും വന്നില്ലേ
ആഹ് ഇവിടെ ഇണ്ടായിരുന്നു ഇപ്പൊ നാല് മാസം ആയിട്ടുള്ള് പോയിട്ട്
ഓ പുതിയ വീട്ടില് താമസൊക്കെ കഴിഞ്ഞിട്ട് പോയി ആഹ് ഇനിയിപ്പോ അന്നരം ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞ ല്ലേ വരൂ വീട് നമ്മളൊരു വീട് വെ ക്കാന്ന് പറഞ്ഞാൽ തന്നെ മ്മ് ചെലവും കാര്യങ്ങളൊക്കെ ഇല്ലേ
ഉം ഞങ്ങള് ആറ് ഏഴു വർഷം കൊണ്ടാപ്പോ വീട് വെച്ചിരുന്നത് സ്ഥലം വാങ്ങിയിട്ടാണ് വീട് വെച്ചത്.
അ ഓ അതൊരു സന്തോഷായില്ലേ വീടായില്ലേ
ആഹ് പിന്നല്ലാതെ മ്മ്
അതുവരെ കുടുംബ വീട്ടിൽ താമസിച്ചല്ലേ
ആഹ് കുടുംബം കുടുംബത്തിലാ എല്ലാരും കൂടെ ഉണ്ടേനു ഉമ്മ ഉപ്പ ഫാമിലി എല്ലാരും കൂടി
ആഹ് അടുത്താണോ കുടുംബ വീട്
അല്ല കൊറച്ച് നടക്കാനുള്ള വഴിയേ ഉള്ളു തൊട്ടടുത്തല്ല ഉം ഉം ഞങ്ങടെ അവിടെ തറവാടിന്റെ അവിടെ ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ചേച്ചിമാര് കൊറവാ ആഹ് ആഹ് ആ ആ നല്ല രസാണ് ചേച്ചിമാരൊക്കെ ഏ ഹ് ആഹ് റോഡ് സൈഡ്
കൊടുകേണ്ടെ ഉം പിന്നെ ഉം മഴ പെയ്താ വെള്ളം കേറുന്ന അങ്ങനെ ഉള്ള
ഇല്ല ഇല്ല അങ്ങനെയൊന്നുംല്ല ഇല്ല ല്ല ല്ല വെള്ളം കൊറവാണ് ഞങ്ങടെന്ന് പരിസരത്ത് വെള്ളം കൊറവാണ്
ആണോ ആഹ് നമുക്ക് അങ്ങനെയാണ് ഉം ഓണ ഈ മലപ്രദേശാണ് വെള്ളം
ആഹ് ആഹ് വ
വെള്ളത്തിന് ആഹ് വെള്ളണ്ട് അല്ല അങ്ങനെ മല മഴ പെയ്ത് വെള്ളം കെട്ടി നിക്കുന്ന അങ്ങനെയൊന്നും ഇല്ല
ഇല്ല ആഹ്
ഒണക്ക് സമയാമ്പ വെള്ളം കൊറയുകയും ചെയ്യും നമ്മുടെ ആവശ്യങ്ങൾക്ക് നടക്കും ഒരു കൊഴപ്പൊന്നു ഇല്ലാതെ പോകും ഉം പിന്നെ കെണറുണ്ട് കെണ കെണറുണ്ട് കെണറുണ്ട് പിന്നിപ്പ വാട്ടർ കണക്ഷൻ എടുത്തിട്ടുണ്ട്
ആഹ്
വാട്ടർ കണക്ഷൻ എടുത്തോണ്ട് ആഹ് പക്ഷേ വാട്ടർ കണക്ഷൻ എടുത്തെങ്കില് ഉണക്കാമ്പോ അതിനത്തും വെള്ളം കൊറവായിരിക്കും എല്ലാരും ഉം വെള്ളം ത്തിന് ആവശ്യാണ് ഒണക്ക സമയത്ത് വെള്ളത്തിന് ഉപയോഗം കൂടത്തില്ലേ
അതെ ആഹ് ആഹ് മലേടക്കടുത്താണോ മലഞ്ചെരുവിലൊക്കാണോ വീട്
മലഞ്ചെരുവൊന്നും അല്ല ഒര് പ നൊക്കെ അടുത്തുണ്ട് സാധനൊക്കെ മേടിക്കാൻ പോകാനൊക്കെ എളുപ്പം ബസ് സ്റ്റോപ്പൊക്കെ അടുത്തുണ്ട് നമ്മളതല്ലേ അ അത്യാവശ്യം എങ്ങോട്ടേലൊന്ന് പോണെങ്കില് ഒരാ ര്‌വന്നാലും പ്രശ്നല്ല ഒന്നറങ്ങിയാലും കുഴപ്പല്ല
താമസിക്കാൻ നല്ല രസാവു അതാ ഞാ ചോയിച്ചത് മ് ഹ്ആ ആഹ് ഓക്കെ